എന്തേ ചായൊക്കെ കുടിച്ചോ?
ഓഹ് ചായൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കയാണ് ഓഹ് നെലവില് പൊറത്തൊക്കെ കാലാവസ്ഥ പ്രശ്നൊന്നുല്ല
ഇവിടെ നല്ലൊരു ചൂടാ
ആഹ് ശരിയാണ് ചൂടാണ് നമുക്ക് പൊറത്തിറങ്ങാതെ പണിയെടുക്കാതെ നടക്കാൻ പറ്റൂലല്ലോ
അതേയ് പുറത്തിറങ്ങിയ പിന്നെ ഇവിടെ ക്രിക്കറ്റ് എടുക്കാനുള്ളരു ഇതാണ് മൊത്തത്തിൽ പൊറത്തുള്ളത്
അതെ പ്രത്യേകിച്ച് മയക്കാലല്ല ഗ്രോണ്ടിൽ വള്ളാവും അപ്പൊ കൂടുതലായിട്ടും അനുയോജ്യ ക്രിക്കറ്റ് റ്റാണ് ബാക്കിയുള്ളതിനേക്കാളും
മൊത്തപ്പോ കേരളം എന്ന് വെച്ചാല് ഈ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യ അടക്കം ഇന്ത്യയിൽ ഏറ്റവും കൂടുതല് ഇതൊരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കായിക ഇനം ഉള്ളത് ക്രിക്കറ്റ് തന്നെയാണല്ലേ
വ വളരെ വളരെ ശരിയാണ് മ മാത്രമല്ല ഇന്ത്യനെ പ്പോ ലോകത്തിലെ തന്നെ വൻകിട കളിക്കാരുടെ കൂട്ടത്തില് ഇന്ത്യ ഒരു രണ്ടു മൂന്നും സ്ഥാനണ്ട് എന്തായാലും ഉണ്ടാവും
അതെ അതെ തീർച്ചായായും എല്ലോട്ത്തും നോക്കയാണെങ്കിൽ ഇന്ത്യയില് ഡോക്ടർമാരുടെ തന്നെ നമുക്ക് കാണാം റാങ്കിൽ നോക്കുണെങ്കിലും ടീം വൈസ് ആണെങ്കിലും പ്ലഴേസ് പസ് ഇന്ത്യൻ ടീംസിന്റെ ഇന്ത്യൻ ടീമിന്റോക്കെ റഫ പ്രമാദത്തിനു മുന്നെ കാണാൻ സാധിക്കും
വളരെ വളരെ ശരിയാണ് കാരണം കാരണം ഇന്ത്യക്കാരെ അത്ര കാലം മൊതൽക്കെ ഒരു കളിച്ചു വരുന്ന ആളുകളാണ്
അതതെ ഇന്ത്യന്റെ ഏകദേശം ഇതിന്റൊക്കെ ഒരു തൊടക്കം എന്ന് പറയുമ്പോ ഒരു നമുക്കൊരു സച്ചിന് മുതലങ്ങ് തൊടങ്ങ ഇന്ത്യൻന്റെ ഒരു
ആഹ് അതിന് മുമ്പ് നമ്മള് കബിൽ ദേവ് അങ്ങനത്തെ നമ്മള് ലെജൻട്രി പ്ലഴേഴ്സ് ഒക്കെ ഉണ്ടെയ് എങ്കിലും നമ്മക്ക് ക്രിക്കറ്റിനെ അത്രത്തോളം ഉം നെഞ്ചേറ്റിയ ആളുകളാണ്
തൊട്ടർഞ്ഞു വന്ന സച്ചി സച്ചിൻ ടെൻഡുൽക്കർ ഒരു കാലത്തിന് ശേഷാണ് അയ്ന്റെ ശേഷം ധോണി വന്നു അയ്ന്റെ വിരാട് കോഹ് ലി വന്നു അയ്ന് ശേഷം ഡോയിസ് ചെർ വന്നു അപ്പ അങ്ങനെ വന്നു അപ്പത് അത്ങ്ങനെ കൈമാറിക്കൊണ്ടിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരുപാട് നല്ലൊരു ഇ -സ-എ നമുക്ക് ഓർമ്മകൾ സമ്മാനിച്ച ഒരു കാലഘട്ട ഈ ഒരു നാല് ലെജൻസിന്റെ കാലഘട്ട ന്ന്ള്ളതില്ലേ
ശരിയാണ് നമ്മളെ ഓർമ്മയില ഇപ്പ ചെുപ്പത്തില് സച്ചിനായി കഴിഞ്ഞ പിന്നീട് ധോണിയും പിന്നീട് വിരാട് കോഹ്ലിന്റെ ഒക്കെ കാലം ഇപ്പൊ കൂടുതലും ചെറുപ്പം ഇപ്പഴങ്ങനെ ഒരു തമാശയായിട്ട് ഇങ്ങനെ ഓർത്തു പോയിരുന്നു പലപ്പോഴുംങ്ങനെ ധോണിയായിട്ട് വിചാരിരുന്നത് ഒരു കാലഘട്ടം വരെ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് സ്കുൾ വരെ വിചാച്ചരിക്കുന്നത് വിരാട് കോഹ്ലിയാണ് കാരണം നിരന്തരം ബൂസ്റ്റിന്റെ പരസ്യത്തിലൂടെ ഏ വിരാട് കോഹ്ലി വരും പക്ഷെ നമ്മളെല്ലരും നിരന്തരമായി പറയുന്ന പേര് ധോണിയാണ് പക്ഷെ അപ്പോ ഈ നിരന്തരമായി കാണുന്ന വിരാട് കോഹ്ലിയാണ് ധോണി എന്നാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്
പഷേ മൊത്തത്തില് ഇന്ത്യ നോക്കിയാണെങ്ക ഇപ്പോ ഓരോ സംസ്ഥാനങ്ങളൾ പോകണെങ്കിലും സംസ്ഥാന ഓരോന്നും അതിന്റതായ ലീഗുകൾ നടക്ക്ണ്ട് അപ്പോ തമിഴ്നാട് പ്രീമിയർലീഗ് കെടക്ക്ണ്ട് അതുപോലെ മുംബൈ പ്രീമിയാർ ലീഗ് അങ്ങനെ മഹാരഷ്ട്ര പ്രീമിയർലീഗ് അങ്ങനെ എല്ലാ സംസ്ഥാനത്തും അതിന്റെതായിട്ടുള്ള ക്രിക്കറ്റ് ലീഗ് നടക്കണ്ട് ഇപ്പ കേരളത്തില് വരെ തുടങ്ങിയിട്ടുണ്ട്
ആ അതെ അതെ അതെ മാത്രമല്ല ഇ ഇന്ത്യുടെ ലീഗായ ഐ പി എൽ ലോകത്ത് തന്നേ ഏവും കൂടുതൽ ഇപ്പ വേൾഡ് കപ്പ് കഴിഞ്ഞാ രണ്ടാമത്തിയോ മൂന്നാമത്തിയോ ഏവും കൂടുതൽ പ്രേക്ഷകര് കാണുന്ന മത്സരമായിട്ട് ഐ പി എല് നമുക്ക് ഇതൊക്കെ നമ്മൾ ഗണപ്പെടാൻ സാധിക്കും
അതൊക്കെ എനിക്ക് തോന്നുന്നു മൊത്തത്തില്ൽ ഇന്ത്യയിലള്ളത് ഐ പി എല്ല ഉള്ളത് മൊത്തത്തിലൊരു എ ഒരു ക്രിക്കറ്റ് കളിയുന്നത് ഒരു കളിഎന്നതിനേക്കാളും പുറമെ അത് സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നേറാനുള്ളൊരു ലക്ഷ്യത്തോടെ നടത്തുന്നതാണ് ആ ഐ പി ൽ ള്ളത് അത് ഇപ്പ നമുക്ക് കഴിഞ്ഞ
പല രാജ്യത്തു ഇതേപോലെ പ്രീ പല രാജ്യത്ത് ഇതേപോലെ ക്രിക്കറ്റ് പ്രീമിയർ ലീഗർകൾ നടക്ക്ണ്ട് പക്ഷേ വഴേ വിദേശ താരങ്ങൾ വരെ ഇന്ത്യൻ പ്രീമിയർ ലീഗാണ് മുൻഗണന നൽകുന്നത് കാരണം ലോക ത്തിൽ ഏറ്റവും കൂടുതൽ കാണ ഏ ആളുകൾ കാണുന്ന ഏഹ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ഐ പി എൽ ആണ് അല്ലെ
അ അത്യാവശ്യം എമുക്ക് ഐ സിസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഫണ്ട് ഉള്ളത് എനക് തോന്നുന്നു ബസിസികാണെന്ന് എടുത്തുള്ളതാണ് കാരണം അത്രക്കും അത് പണ്ട് മുതലേ ഉണ്ടാക്കിവെച്ച ഒരു പ്രതാപമാണ് അപ്പൊ ആ പ്രതപോക്കെ വിട്ട് നിക്കാതെ ഇന്ത്യ ഇപ്പോഴും ഒരു ഒരു സ്റ്റാറായിട്ട് തുടരന്ന തുടരുന്നുണ്ടെങ്കിൽ അത്തോളം ഒരു ഓല് ഇന്ത്യൻ ടീം ഏൺ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കി സാധിക്കുന്നത്
അതെ തീർച്ചയായിട്ടും അതായത് നമ്മള് കൃ കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഓരോ താര തെയും ഓരോ നമ്മളെ ഐ പി ൽ ഓരോ ക്ലബ്ബ് ക്ലബ്ബള് എടുത്ത അ അ അത്രം ഏ കൂടുതൽ പണംമുണ്ടന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഓരോ താരലേലകളിലൊക്കെ അത്ര തു അത്രയും ഉം വലിയ തുക മുടക്കിയിട്ടാണ് അവര് ഓരോ താരത്തെയും മേടിക്കുന്നത്
ആഹ് അപ്പൊ തീർച്ചയായും മൊത്തത്തിൽ ഇപ്പ നമ്മള് നോക്കയാണെങ്കില് സൂര്യകുമാർ പോലെയുള്ള ഒരുപാട് പുതിയ പ്ലേസ് വരുന്നുണ്ട് ക്ഷ ശുഭമാൻ ഗിൽ പോലത്തെ അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഭാവി താരങ്ങൾ ഇന്ത്യക്ക് വൻ പ്രതീക്ഷ റ്റങ്ങളാ കാരണംഓല്ണ്ടാകിയാ ഒരു ന്ത്യ ഒരു ഒരു അവന്റെ ഒക്കെ ഒരു കളി മികച്ച കളി പുറത്തെടുക്കുന്നതിലൂടെ നമുക്കൊക്കെ ഒരുപാട് ഇപ്പോ നിലവിൽ ലാസ് ണ്ട ഒരു ടി ട്വന്റി വേൾഡ് കപ്പ് അത് നമുക്ക എടുത്ത് തന്നത് ഇവമാര് യുവതാരങ്ങളായിട്ടുള്ള ശുഭമാൻ ഗിൽ സൂരജ് അതെ പോലത്തെ പ് ആ അതരത്തിലുള്ള നല്ല താരങ്ങൾ ഉപയോഗിച്ച് അത്ര നല്ല ടാലെന്ഡന്റ് ആയിട്ടുള്ള പ്ലയെസ് ഇനിയും നമുക്ക് ഇന്ത്യക്ക് സമ്മാനിക്കാനൻണ്ട്ന്നുള്ളതിൽ നമുക്ക് വളരെയധികം പ്രൗഡ് തൊയര് അഭിമാനം തോന്നിയൊരു ച് സമയണല്ലേ
ശരിയാണ് വ വളരെ ശരിയാണ് കാരണം ന്നമ്മക്ക് ക്രിക്കറ്റ്ലും അന്യം നിന്ന് പോവില്ലന്ന് നമുക്ക് വളരെ വ്യക്ത വ്യക്തമായി മനസ്സിലാക്കാൻ സാധ്യതഉണ്ട് കാരണം പുതിയ പുതിയ സ് ചില്ല്ട് ആയിട്ടുള്ള നല്ല കഴിവെുത്തവരായിട്ടുള്ള പുതിയ പ്ലേസ് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ക്രി പിന്നെ നമ്മള് നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞ പിന്നെ നമ്മളെ രാജ്യത്തിന് പലപ്പോഴും നേട്ടണ്ടാക്കാൻ സാധിക്കണ്ട് ഏകദേശം ഒളിമ്പിക്സിൽ അടക്കം നമുക്ക് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഇനി വരുന്നതിലൂടെയും അതിലൂടെയക്കെ നമുക്ക് വളരെ നേട്ടോണ്ടാക്കാൻ സാധിക്കും ഇനി ഭാവിയില്
അതേ തീർച്ചയായും മൊത്തത്തിൽഇപ്പൊ നമുക്ക് എടുത്ത്പോകയാണെങ്കിൽ ഓരോരുത്തരു നമ്മളെ കാരെസ കരിയർ കരിയർ അതില് വലിയ മാച്ചുകളിലൊക്കെ ബിഗ് മാച്ചുകളിലൊക്കെ എത്രയോ നൈസായിട്ട് ജയിച്ചിട്ടുള്ള കഥകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മൊത്തത്തിൽ മൊത്തത്തിൽ പണ്ടത്തെ കാലത്ത് ക്രിക്കറ്റ് പറയുമ്പോൾ അതെല്ലാം ഒരു ഓസ്ട്രേലിയ പോലെത്തെ വൻ ടീമുകളുടെ ഒരു ഒരു ഇതേനു തട്ട് തട്ടകയായിരുന്നു പക്ഷെ അത് പതിയെ പതിയ ല്ല് ഇന്ത്യഅതി ല്ല് മറിച്ചെടുത്തതോട്കൂടി വളരെയധികം ഒരു ഒരു അഭിമാനം തോന്നുന്ന നിമിഷമാണ് കാരണം അത്തരത്തില്ള്ള ഒരുപാട് ചരിത്ര നേട്ട വിജയങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇന്നും ഇന്നും ഇവിടെ നിലവിൽ മൊത്തത്തിൽ മറ്റു രാജ്യങ്ങൾക്കിടൽ അതൊരു അഭിമാനത്തോട് എണിറ്റ് നിൽക്കുന്നത്
ശെരിയാണ് ശെരിയാണ് റെഡിക്ക് ഇന്ത്യയുടെ ഒരു സ്വാതന്ത്രത്തിന്റെ പോരാട്ടം കൂടിയാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നമ്മളെ ആംഗലയറായിട്ടുള്ള ഇവിടെ ഫ്രഞ്ചുകാരും പിന്നെ ഇംഗ്ലണ്ടിൽന്നുള്ള ബ്രിട്ടീഷുകാരൊക്കെ വ ന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയില് വളരെ പ്രചുര പ്രചാരം നേടിയ കലകളിൽ പെട്ടതാണ് ഈ ക്രിക്കറ്റ് തെല്ലാം അത് അവരുടെ നാട്ടിൽ പോയിട്ട് അവരെ തോൽപ്പിക്കാന്നുള്ളത് റെഡിക്ക് നമ്മള് രാജ്യത്തിന്റെ യശസ്സുയർത്താൻ ഒ ങ്ങുന്നതാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് അവരുടെ കല അവർക്ക് മുകിൽ അവരെ മുട്ടുകുത്തിക്കുന്നത് നമ്മടെ രാജ്യത്തിന്റെ അസ്തിത്ത്വം ഉറപ്പിക്കുന്നതായിട്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കാണ്
അത്യാവ്യം മൊത്തത്തില് നോക്കന്നുണ്ടെങ്കിലേ കേരളത്തില് കേരളത്തിലുള്ള ഒരു പ്ലേയേഴ്സ് ആയിരുന്നു സഞ്ജു സാംസൺ ഉള്ളത് കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഏറ്റവും കൂതല് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു പ്ലെയർ കൂടിയാണ് സഞജു സംസാൺ. തൻ്റെ തൻ്റെ അവസാനം മൂന്ന് പ്രധാനപ്പെട്ട മാച്ചുനുളളിൽ അൻപതിലേറെ സ്കോർ ചെയ്തിട്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന വലിയൊരു പങ്ക് വഹിച്ചൊരു ഒരു പ്ലർഓഫ് ദ ടൂർണമെന്റ് മാറിയിട്ടുള്ള ഒരു വൻ ഒരു കേരളത്തിന് അഭിമാനമു ള്ളുന്ന ടീമിലോരു സഞജു സാംസൺ ഒരു കളി കാണാൻ സാധ്യതയ ഉണ്ടായിരുന്നല്ലേ
ശെരി ശരിയാണ് മോനെ കാലങ്ങളിൽ നമ്മുടെ ശ്രീശാന്തിനെ പോലത്തെ കഴിവുറ്റ കളിക്കാരും ഉണ്ടായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിനിന്റെ ചില പ്രശ്നങ്ങൾ കാരണം കളിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷെ അത്തരത്തിൽ നിരന്തരമായി കേരളത്തിന് ഏ മറ്റേ ഏ ഏ സമ്പനത്തിൽങ്ങനെ ധാരാളംഏഹ ആളുകളുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
ആ ലാസ്റ്റ് ഡേയാ പഠിക്കലുണ്ട് അതേമാരി നമ്മളെ അന്നേരം വ നമുക്ക്നോക്കമെങ്കിൽ വേർപ്പെടുത്തല്ലും വന്നിട്ടുണ്ടായിരുന്നു അതെ അതേമാതി ഒരുപാട് പ്ലെയേഴ്സ് നമുക്ക എന്തേലും വിരലിൽ എണ്ണആവുന്നതിലപ്പറം അത്രത്തോള നമുക്ക് പ്ലേയാഴ്സ് ആണെങ്കിലും കേരളത്തിനായാലും അതിന്റെ പുറത്തുന്നൊരു നമ്മടെ ഇത്രത്തോളം ഇനി പറയാൻ ഇല്ല കാരണം എണ്ണ നിറഞ്ഞ നിരകളാണെങ്കിൽ നമുക്ക് അതിന്റെ ഓരോർത്തരുടെ ബേക്കിൽഇങ്ങനെ നിക്കുല റാണ് അപ്പ അത്രത്തോളം ഒരു കിന്റൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ച ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്കിനി അതൊരു അ ഒരു അപ്രമാദത്തിന് ഇനിയൊരു കാര്ങ്ങളിൽ വിട പർച്ചങ്ങളക്ക് ഇനിയും കാണ സാധിക്കുന്നുണ്ടെന്ന് യാതൊരു സംശയമല്ല ലേ
ഇല്ല അത് ശരിയാണ് താങ്ങൾ പറഞ്ഞ യാതൊരു സംശയവുമില്ല കാരണം നിരന്തരമായി നമ്മൾ ഓരോ സംസ്ഥാനങ്ങളും പുതിയ പുതിയ പ്ലയേഴ്സിനെ ഉണ്ടാക്കിക്കൊണ്ടേരിക്കാണ് അപ്പോ ഇത്തരത്തിൽ പ്ലേസുകൾ വന്നു കഴിഞ്ഞൽ നമ്മളെ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന സംശയില്ല മാത്രമല്ല നമൾ നിരന്തരമായിട്ട് കാര്യങ്ങളിൽ ശ്രദ്ധചെലുത്തണം. ക്കാ താരങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങള അടിസ്ഥ താൻ കാര്യങ്ങൾ നമ്മൾ ഉറപ്പായി കൊടുക്കണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
ഇതല് ഇന്ത്യെൽ നോക്കാന്നിണ്ടെങ്കിൽ നമുക്ക് ഫുട്ബോൾ അക്കാദമി കൂടുതലള്ളത് ക്രിക്കറ്റ് അക്കാദമ്യാ കാരണെന്തച്ചാൽ. ഇന്ത്യേൽ ഏറ്റും കൂട്തൽ. ഏറ്റും കൂടുതൽ നിലവാര നിലവാരം പുലർത്തുന്നത് ഫുട്ബോള്ക്കാര് ഏറ്റും ഇന്ത്യൽ അതിന്റെ ഒരുപതി. ച്ചിലേക്ക് എത്തിക്കുന്നത് ഈവണിപ്പോ ചെലപ്പോ നമള് കാണുന്നത് ക്രിക്കറ്റാണ് ഫുട്ബോൾ പലപ്പോഴും നമുക്കെവിടെ തോൽ റ്റ് പോവുമ്പള് നമ്മ ക്രിക്കറ്റുള്ള ഒറ്റിരിതോണ്ട് നമ്മള് ഇന്ത്യ മാത്ര ഇന്ത്യ തലയിരുത്തി നിൽക്കുന്ന പലസ്ഥലങ്ങളും നമുകാണാസാധിക്കും. ലേ. ആ ഈ ഫുട്ബോൾ എന്ന് പറ പറയ്പ പല ടീമുകളും ഉയർന്ന് വരുന്നുണ്ടെങ്കിലും. പക്ഷെ ക്രിക്കറ്റ് വരുമ്പൾ ആ ടീമെളൊക്കെ താഴ്ന്ന് പോയിട്ട് ഇന്ത്യ പോലത്തെ ഫുട്ബോളിനെ ഓവറില്ലാത്ത രാജ്യങ്ങള് മുന്നോട്ട് വരുമ്പോൾ. ആ ഒരു കൂട്ടത്തിൽനമ്മള്ന്ത്യുണ്ടെന്ന് പറയുമ്പോ നമക്കൊരു വളരെയദികം അഭിമാനതോന്നുന്ന നിമിഷാ.
ശെരിയാണ് മാത്രമല്ല അത്തരത്തിൽ നമ്മള് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്ന സമയത്ത്. നമ്മൾ കൃത്യമായി കുട്ടികൾക്ക് പരിശീലനം നൽകി കഴി കഴിഞ്ഞാൽ നമുക്ക്. നല്ല നല്ലൊരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും എന്നണെങ്കിൽ പറയാൻ ആ എന്നത് മാത്രമല്ല നമ്മള് കൃത്യമായി രീതിയിലുള്ള പരിശീലനാണ് ഏറ്റും പ്രധാനം ഞാൻ വിശ്വസിക്കാണ്.
അതെ. അത്ചെലപ്പം കോച്ച് നോക്കുകയാണെങ്കിൽ ഗൗതംഗബീർ പോലത്തെ ഒരുപാട് നല്ല കോച്ചുകൾ ഇന്ത്യയി ലഭ്യമാണ്. അതേമാതിരിപ്പ. ദിന് കാർത്തികന് പോലത്തെ ഒരുപാട് നല്ല കോച്ചുകള് ഇന്ത്യൽ അനുകൂല അത്തരം കോച്ചുകള് ഉപയോഗപ്പെടുത്തി ഇന്ത്യ ഇനി ഒരുപാട് കപ്പുകൾ. കിട്ടുമെന്നതാണ് ഞാൻ എൻ്റെവല്യോരു തല പ്രതീക്ഷ.
ശരിയാണ് ഞാൻ അവസാനം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയാ നൂറ്റിനാപ്പത് കോടിയുള്ള.. രാജ്യമാണ് ജനങ്ങളുള രാജ്യമാണ്. രാ അത് മറ്റു രാജ്യത്തിനും ഇല്ലാത്ത അത്രയും ചോയ്സ് നമ്മള രാജ്യത്തിന്റെത്രേം. ഇത്രയും ജനസംഖ്യണ്ട് അപ്പോ ഇതെല്ലാം കൃത്യമായ രീതിയിൽ പരിശീലനം നൽകി. കയിഞ്ഞാൽ അതായത് നമ്മുക്ക് അത്രേം. ജനസംഖ്യയും ജനബാഹുല്യം ഉണ്ടാകുമ്പോൾ അത്രയും കഴിവുറ്റ ആളുകൾ പ്രൊപ്പോഷനലി കേറും എന്നതാണ് നമ്മള്. കാണാൻ സാധിക്ക അപ്പൊ ഇവര് പോളി. ഫിക്സെയ്ത് കയിഞ്ഞാലും മറ്റ ഏതൊര് മനുസരിച്ച് നമുക്ക് സുഖമായിട്ട് മെടല് നേടാൻ കഴിയുമെന്നാണ്ഞാൻ വിശ്വസിക്കുന്നത്.
അതെത്യ അപ്പ ചൈനെനെ മറികടന്ന് ഇന്ത്യക്ക് ഇനിയും മുന്നോട്ട്. പാൻ സാധിക്കുളുന്നതില് ഇനിക്ക് യാതൊരു സംശയൂല്ല അപ്പൊ അത്തരത്തില് ക്രിക്കറ്റിന്റെ ചൂട്. ഇന്നും ഇന്നും കേരളത്തില് നടന്നോണ്ടിരിക്കാണ്. കേരളത്തിന് പൊറത്തായാലും കേരളത്തിന് വേൾഡിന് പൊറത്ത് മൊത്തത്തിൽ ഈ ഒരു രാജ്യ. ത്തിന് പൊറത്തായാലും മൊത്തത്തിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ലോകന്നുള്ളത് മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലാണ് നിലവിലുള്ളത്. പത്തരത്തിലുള്ള ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു പ്രൗഡി നമുക്ക് ഈ നിലനിർത്താനുള്ളൊരു. ഒരു നിലനിർത്താന രീതി രീതിയിലുള്ള ഒരുപാട് പ്ലെയേഴസ് ഇനി നമ്മുടെ വെഞ്ചിന്. രിക്കാണ് അപ്പൊ അത്തരത്തിൽള. ഇനി മുന്നോട്ട് വന്നിട്ട് നല്ല രീതിയിൽ കാഴ്ചവെക്കൻ നമക്കെലാവർക്കും നല്ലൊരു ഭാഗ്യ ഉണ്ടവട്ടെന്ന് നമുക്ക് ആശം.
ശരിയാണ് അത് തന്നെ ഞാൻ പറഞ്ഞേ നിരന്തരമായിട്ട് പരിശീലനം മാത്രമേ നമ്മുടെ മുമ്പുള്ള മാർഗമുള്ളൂ. നിരന്തരമായിട്ട് പരിശീലനം നൽകികഴിഞ്ഞാൽ കഴിവറ്റ അതായത് പോജസിറ്റ കൃത്യമായ നല്ല. പ്ലേഴ്സിന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇങ്ങനൊക്കെ അയാലും പിന്നീട് നേരിട്ട് കാണുന്ന സമയത്ത് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം.
ഓക്കെ ഓക്കെ ഓക്കെ.